ഹലോ
ആഹ സുഖല്ലേ എന്തൊക്കെ സുഖല്ലേ
എന്തെടാ സുഖമാണ് അങ്ങനെ പോണു ഇ എവിടെ
ഞാൻ ഇവിടെ എന്നോട് വെറുതെങ്ങനെ ഇരിക്കയാണ് പിന്നെ ഞങ്ങക്ക് സംസാരിക്കാന്താച്ചാലേ പിന്നെ എനിക്ക് ഞാനൊരു കുടരിക്കല ഉണ്ടായിപ്പപ്പോൊ ഒരു കുടരിക്കൽ ഇങ്ങനെ കഴിഞ്ഞഞ് വരയാണ് അപ്പൊ നമ്മളിപ്പോ ഇപ്പഴത്തെ വീടുകളും പണ്ടത്തെ വീടുകളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളൾ നമ്മൾ കാണ്ടല്ലോ ഇപ്പൊ സെക്ഷൻ ആയാലും അങ്ങനെ ആഡംബര ഏറ്റവും ആൾക്കാർക്ക് എല്ലാവരും പിന്നെ വീട് വലുതാക്കി കണിക്കുക അങ്ങനത്തെ സമ്പ്രദായംൊക്കെ നമ്മളെ നാട്ടിലുണ്ടല്ലോ അപ്പ അതിനെപ്പറ്റി ഒ സംസാൻ വിചച്ചില്ല ബ്രോക്ക് എന്താണ് ഇതിനെ പറ്റി പറയുള്ളത്
ഓ സത്യം പറ ശരിയാട്ടോ പണ്ടത്തെ കാലത്ത് ഇപ്പഴത്തെ കാലത്തൊക്കെ വീട് അപേക്ഷിച്ച് നോക്കുകവാണ ഇപ്പൊക്കെ നള് എഞ്ചിനീേഴ്സിനക്കെയാണ് വിട്ട കൊടുക്കുന്നത് വീടൊക്കെ പണിയാൻ വേണ്ടീട്ട് പണ്ഡത്തൽ കേ അപ്പ ഇസ്ോ പണ്ഡ താൾേ നമ്മുടെ നാട്ടത്ത് പുറത്തുള്ള ആൾക്കാര് വരും നമ്മുടെ നാട്ടത്ത് നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ വരും നമുക്ക് വീടൊക്കെണ്ടകും ഇപ്പൊക്കെ ഫുള് എചിനയേ്സും പുറത്തുന്ന് ഭായിമാരും അങ്ങനത്തെ ആൾക്കാരൊക്കെ വിട്ട്ക്ക ഇപ്പ വീടൊക്കെ ഉണ്ടാക്കണം അല്ലേ എന്താന്റെ അഭിപ്രായം ശരിയല്ലേ
തീർച്ചയം നിീർ്യ അന്നത്തെ കാലത്ത് വീടുകൾന്ന് പറയ തന്നെ ദുർലഭമായിട്ടാണ് ഉണ്ടായിരുന്നത് വീടുകൾ തന്നെ മണ്ണ് തേച്ചിട്ടും കല്ലൊന്നും കിട്ടാതെ തന്നെ മ മണ്ണ് തേയിച്ചിട്ടും മറ്റേ ഓടിട്ടിട്ടൊക്കെയാണ് പക്ഷെ ഇപ്പൊ നമ്മുടെ മലപ്പുറം അങ്ങനെ കുറച്ച് ഏരിയകള് മലബാർ ഏരിയകളില് വീടുകളുടെ ഭ്രമംന്ന്ഞ്ഞു കുറച്ച് കൂടിയിരിക്കുക തന്നെയാണ് വീടുകളന്ന് പറയുമ്പോ എല്ലാരരുും മുമ്പിലൊന്ന് നമുക്ക് ഉയർന്നു കാണിക്കാനുള്ളരു ഒരുുതായിട്ട് ആൾക്കാര് കാണിക്കയാണ അപ്പൊ ഇപ്പൊ നമ്മ ഇപ്പൊ ഈ പണ ഉള്ള പോലെ വ വ വീടുകൾ വക്കുമ്പോ പ പാവപ്പെട്ടവർക്ക് അത്ൊരു ബുദ്ധിമുട്ടായിാക്കി വരുന്നണ്ട് അങ്ങനെ ഒരുപാട് നല്ല ആവശ്യങ്ങള്ും ജീവിതാവശ്യങ്ങളും ഈ വീട് വെക്കണെ പറ്റി ഒരുപാടുണ്ട് പക്ഷേ ഈ വീടുകൾന്ന് പറയുമ്പോ നമുക്ക് സമാധാനമായിട്ടും താമസിക്കാനുള്ള ഒ ഇടംാണല്ലോ ഇത്രയും അവഗടിക്കേണ്ട ആൾ എന്നാണ് എന്റെറെ ഒരു അഭിപ്രായം ഇ്രന്റെ അഭിപ്രായംന്താണ് ഇതിനെ പറ്റി
സത്യായിട്ടും എനിക്കും അതെയാ ഞാനരോടന്നെ യോജിക്കണേ പിന്നെ അതേപോലെഈാലത്തില പ്രശ്നം കണ്ടണം പണ്ടൊക്കെ നമ്മളൊരു കൂട്ടായിട്ട് തന്നെ എല്ലാരും ഒരു വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുടുംബംമാതിരി നമ്മെ തറവാട എന്നൊക്കെ പറയാറില്ലേ പണ്ടൊക്കെ ഒരു അച്ു വാപ്പി ഉമ്മി ഉണ്ടെങ്കിയ വാപ്പറെ കൊച്ചുങ്ങള്െ പേലക്കുട്ടികള് ഒരു നാല് മക്കളുടെ ഈ നാല് മക്കൾ മൂന്ന ആൺകുട്ടികളാണ് ഈ മൂന്ന ആൺകുട്ടികളും അവടെ ഭാര്യമാരും കൊച്ചുങ്ങളും എല്ലാരേും നമ്മള ഒരു വീട്ടില തങ്ങിയിട്ടുണ്ടായിരുന്ന ഇപ്പഴത്തെ ജനറേഷനിലെ ആൾക്കാരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ വാപ്പമ്മഴ വീട്ടില് പിന്നെ വാപ്പാ ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞാ ആ കൊച്ചു വലുതായി കഴിഞ്ഞാ അവൻ വേറെ വീട്ടിൽ പോയി തമസിക്കണം അവ പുതിയ വീട്ണ്ടാക്കും ഇനി രണ്ട് മക്കളും രണ്ടാമത്തെ മകനും ഇതേപോലെ വേറെ മൂന്നാമത്തെ വീടുണ്ടാക്കും ഇപ്പൊക്കെ എല്ലാരും ഈ കാടുകളും എല്ലാവാരും വെട്ടിക്കളഞ്ഞിട്ട് എല്ല സംഭവങ്ങളൊക്കെ വീടാക്കി മാറ്റാൻ പോവും വീട ക്കി മാറ്റിക്കൊണ്ടരിക്കുവാണ് കാരണം എന്താന്ന് വെച്ചാ ഇപ്പോളും നമ്മുടെ നാട്ടൊന്നും കാടും അതും സംഭവവും എവിടേയും കാണാനില്ല ള്ള ഇതേപോലെ വീടുകൾ എല്ലാ സ്ഥലത്തും ഇപ്പ വീടുകളാണ് ഞാനൊക്കെ പണ്ടൊക്കെ നോക്കുമ്പോ പണ്ടൊക്ക ഞാ വീട്ടിലോട്ട് വരുന്ന ടൈമില് എവിടെയും വീടുകളൊന്നുംല്ല ഫുള്ളും കാടും മരങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ നോക്കുമ്പോഴോ ഇപ്പൊ എല്ലാ എവിടെ നോക്കിയാലും പണ്ട് ഞാൻ കണ്ട കാടിന്റെ ഭാഗത്തൊക്കെ ഇപ്പൊ വീടുകളാണ് ഒരു രണ്ടു നില മൂന്ന് നില പണ്ടൊക്കെ മറ്റേ മണ്ണു കൊണ്ട് ഉണ്ടാക്കിയ വീട് ഇപ്പൊ നോക്കുമ്പോ ഫുള്ള് പടവും വെറൈറ്റി വെറൈറ്റി കണ്ടിട്ടോക്കെ ഇപ്പ ഇണ്ടാക്കണേ ഓരോ ദിവസം ഓരോ വീടും ഡിസൈൻസ് നോക്കണപ്പോ പണ്ടത്തെ ആൾക്കാരൊക്കെ വീട് താമസിക്കാൻ വേണ്ടി ഇണ്ടാക്കിയതാ ഇപ്പത്തെ ആൾക്കാരൊന്നും താമസിക്കാനല്ല ബാക്കിയുള്ള മുന്നിൽ എങ്ങനെ വലുതാകാം എന്ന് നോക്കി ക്കൊണ്ട് നിന്നെക്കുന്ന ആൾക്കാരെപ്പോ വീടുകളൊക്കെ എന്താണ് എന്റെ അഭിപ്രായം എന്താ
ആ പള്ളിവരാ
ആ അന്റെ അഭിപ്രായം എന്താണ്
തീർച്ചയായും നല്ല അഭിപ്രായം തന്നെയാണ് അതിനെ പറ്റി ഏഹ് വീടുകളൾന്ന് പറയുമ്പോൾ നമുക്ക് താമസിക്കാം ഇപ്പൊ വീട് കുടുംബങ്ങളൊക്കെ ചുരുങ്ങിക്കൊണ്ടിരിക്ക കുടുംബന്ധങ്ങളൊക്കെ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ് അന്നത്തെമാലെ ബന്ധങ്ങളൊക്കെ ഇപ്പൊ അവസാനിച്ചു കൊണ്ടിരിക്കാണ്
സത്യം അതെ അതെ അതെ ഇപ്പോഴൊക്കെ എല്ലായിടത്തും വീടുകള് എല്ലായിടത്തും ബിൽഡിങ്ങ്സ് അയ്യോ നമ്മളൊക്കെ പണ്ടത്തെ നമ്മളെ വീടൊക്കെ നോക്ക നോക്ക തറവാട് വീട് ഓടിട്ട വീടായിരുന്നു എല്ലാരെ വീടും ഇപ്പൊക്കെ എല്ലാവരും അത് വാർപ്പാക്കി രണ്ടു നില ആക്കി രണ്ട് ആൾക്കാർ അതിന്റെ മേലേക്ക് എടുക്കാൻ നോക്ക ബാക്കിയുള്ളരൊക്കെ വീട്ടിൽ താമസ ബാക്കിയുള്ളവരൊക്കെ വീട്ടിൽ റിച്ചു ആവാൻവേണ്ടിയുള്ള പ്ലാൻ ആണ് അപ്പോ നീ ശ്രദ്ധിക്കാറില്ലേ ഇപ്പ ആൾക്കാര് റിച്ച് ആവണ്ട പ്ലാൻ ആണ് വലിയ വലിയ ണ്ടാക്കണം രണ്ടു വീടുണ്ടാക്കണം മൂന്ന് വീടുണ്ടാക്കണം പിന്നെ ഗസ്റ്റ് ഹൗസ് വേറെ ഉണ്ടാക്കണം എത്രനാൾ വീട് ആൾക്കാർക്ക് മാറി മാറി ഈ കാലത്തൊക്കെ ഉണ്ടായിക്കോണ്ടിരിക്കുന്നല്ലേ പറഞ്ഞിട്ടൊന്നും കാര്യംല്ല ഇപ്പോളൊക്കെ അതെ അതെ
ആഹ് തീർച്ചയായും വീടുകള്ന്ന് പറയുമ്പോൾ നമ്മള് എല്ലാരും സന്തോഷത്തോടെയും ഒത്തൊരുമയോടെയും ഒക്കെ ജീവിക്കേണ്ട ഇതൊരു ഒരു കെട്ടിടം എന്നുള്ള നിലക്ക് മാത്രമേ നമ്മള് വീടിനെ കാണേണ്ട ആവശ്യം ഉള്ളൂ വീടുകൾളെന്നു പറയുമ്പോ നമ്മടെ ആഡംബരമായിട്ട് ബന്ധങ്ങൾ പരമാവതി എല്ലായിടത്തും ബന്ധങ്ങൾ കുറവാണ് പണ്ടൊക്കെ ബ്രോ ബ്രോ ആദ്യം പറഞ്ഞ പോലാണ് എല്ലാവരും ഒരു തടവാട്ടിലൊക്കെ ഒരുമിച്ച് കൂടിയൊക്കെണ്ടാകുമ്പോ നമ്മുക്കൊരു അടിപൊളി ആയിട്ടാണ് അതാ ഫീൽ ആയിട്ടുള്ളന്റെ പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഒരു സന്തോഷള്ള സമയം തന്നെനു ഇപ്പൊ ഇപ്പുമ്മ ഉപ്പ അങ്ങനെ ഒരു ചുരുങ്ങിയൊരു ഫാമിലിലോട്ട് എല്ലാരും മാറിയിരിക്കുകയാണ് എന്നാലും കൊറെ നല്ല വശങ്ങളുണ്ട് വീട്ടില് പ്രശ്നങ്ങളായി പ്രശ്ന ഒരുമിച്ചു നിക്കുമ്പോൾ അതിന്റെതായ ബുദ്ധിമുട്ട് ചിലവിലും അങ്ങനത്തെ കാര്യത്തിലൊക്കെ തമ്മിൽ വാക്കു തർക്കങ്ങളൊക്കെ സംസാരിക്കും അങ്ങനെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഇതിനുണ്ട്
ആഹ് സത്യായിട്ടും സത്യായിട്ടും സത്യായിട്ടും നമ്മടെ ഈ തറവാട്ടില് എല്ലാരും ആവുമ്പോ പക്ഷെ ഇതേപോലെ ഫൈറ്റും ഉണ്ടാവാറുണ്ട് ഇപ്പൊ അത് അപേക്ഷിച്ചു ഇപ്പത് ഫൈറ്റ് ഉണ്ടാവാറില്ല കാരണം എന്താന്ന് വെച്ചാ എല്ലാവരും മാറി മാറി ജീവിക്കുവല്ലേ മാറി മാറി ഓരോ സ്ഥലത്ത്. അതുകൊണ്ട് പറഞ്ഞതാ പണ്ടൊക്കെ അറിയുമ്പോ എല്ലാരും കൂട്ടുകൂടി പക്ഷെ നല്ല രസമായിരുന്നു എപ്പോഴെങ്കിലും ഒരിക്കലും ഉണ്ടാവുന്ന ഫൈറ്റ് ഉണ്ടാവാത്തുള്ളൂ ഈ കാലത്ത് അറിയുമ്പോൾ എല്ലാരും മാറി മാറി നിൽക്ക്ണോ കൊണ്ട് നമ്മൾ ഈ കുടുംബ ബന്ധം കുറച്ച് തകർന്ന് തകർന്ന് കൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ? ഞാനൊക്കെ പറയുമ്പോ എന്റെ വീട്ടില് ഉമ്മ വല്യപ്പ ഞാന് ഉമ്മ വാപ്പ അങ്ങനെ മക്കള എല്ലാരും ഉണ്ടായിരുന്നു ഇപ്പതാ- ഓരോരുത്തര് ഓരോ ഭാഗത്തേക്ക്‌ പോവാൻ തുടങ്ങി എന്റെ ഇക്ക താ ഗൾഫിലാണ് ഇക്കതാ ഈ മാരേജ് ഇപ്പ എടുത്തണ്ടാവും മാരേജിന് ഇക്ക വൈഫിനെയും കൂടിപ്പോ ഗൾഫിലോട്ട് പോവും ഇനിയിപ്പോ ഞാനപ്പോ ചിലപ്പോ ഞാനും മാറി താമസിക്കേണ്ടി വരും ഇപ്പത്തെ തലമുറ എന്ന് പറയുമ്പോ എല്ലാർക്കും അങ്ങന ത്തെ കുറെ മൈൻഡ് ഉണ്ടാകുന്ന ആൾക്കാരാണ് എന്താ നിന്റെ അവസ്ഥ നീയും അങ്ങന് തന്നെയാണോ?
അങ്ങനെ ഒരു മൈൻഡ് വരുമ്പോ ഈ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറേണ്ടത് അത്യാവശ്യണല്ലോ നമ്മുക്കും അങ്ങനത്തെമൈൻഡ് ഒക്കെ ഉണ്ടാവും പിന്നെ നമ്മള് പുതിയ പുതിയ തലമുറയാണ് നമ്മള് അപ്പൊ നമ്മുക്ക് അതിന്റേതായ മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും പക്ഷെ എന്നാലും ഈ- നമ്മള് കുറച്ച് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെങ്കില് മാതാപിതാക്കളെ ഒറ്റക്ക് ആക്കി പോകുമ്പോ അവര് മാതാപിതാക്കളെ തീരെ ശ്രദ്ധിക്കാത്ത ഏഹ കു മറ്റേ മക്കളുണ്ട് അത് നമ്മൾ അതില് ഉൾപ്പെടുരുത് ഉൾപ്പെടരുത് എന്ന് ത ന്നെയാണ് എന്റെ ഒരു അഭിപ്രായം.
സത്യം സത്യം സത്യം സത്യം
സത്യം പറ്ഞ്ഞാ ഇത് കാരണം പണ്ടത്തെപേക്ഷിച്ചു ഇപ്പൊ നോക്കുമ്പോ ഭയങ്കര കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ വീടിന്റെ ബേസ് നോക്കുവാണെങ്കിൽ കാരണം എത്ര വീടുകളാ ഇപ്പൊ പൊന്തി പൊന്തി വന്നൊണ്ടിരിക്കുന്നത് മീൻസ് സത്യം പറഞ്ഞ ഇപ്പൊ നമ്മളിപ്പോ ഇനി ബാംഗലുരി വേറെ ഏതെങ്കും സ്ഥലത്ത് പോണങ്കി തന്നെ നമ്മൾ അവിടെ പോയി നമ്മള് വേറെ വീട് ഉണ്ടാക്കും. കാരണം നമ്മളിപ്പോ അവിടെ സെറ്റിൽ ആണെങ്കി നമ്മൾ അവിടെയും വീടുണ്ടാക്കും അത് എന്തുണ്ടാ വച്ചാ ഫുളള് എൻജിനീയഴ്സിന്റെ കളിയാണ് ഇപ്പം. ഫുള് ഈ എഞ്ചിനീയേഴ്സിന് കേറി വരാൻ വേണ്ടി വീട്ണ്ടാക്ക അങ്ങനെ കൊറെേ ഉണ്ടാക്കുന്നുണ്ട് അതാണ് ഇപ്പോ ഉള്ള അവസ്ഥ പണ്ടൊക്കെയന്ന് പറഞ്ഞാൽ നമ്മള് എവിടെ പോയാലും വീട്ട്ക്ക് പെട്ടെന്ന് രാത്രി എത്താനാ പ്ലാനാ നോക്ക പക്ഷെ ഇപ്പൊ ഫുള്ള് എല്ലാരും ഗസ്റ്റ് ഹൗസ് ആ ഹൗസ് ഈ ഹൗസ് എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും ഓരോ വീടൊക്കെ കയറ്റിട്ട് കൊണ്ടിരിക്ക പണ്ടത്തെ ആൾക്കാരൊക്കെ നോക്കുവാണെങ്കിൽ അവരിപ്പോ എവിടെ ദൂര സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിലെത്തണം. ഇനി എത്ര വൈകിയാലും ശരി അവിടെ നിക്കാൻ പറ്റത്തില്ല ഇവിടെ നിക്കാൻ പറ്റില്ല ക്യാഷ് കൊടുക്കുന്നന്റെ ഭാഗായിട്ടു അവർ ഇങ്ങോട്ട് വരും. ഇപ്പഴത്തെ ആൾക്കാർക്കൊന്നും ക്യാഷിൻ സംബന്ധമായ കാര്യത്തില് ഒരു വാല്യൂ ഇല്ലാത്തുകൊണ്ട് ക്യാഷ് പോണേ പോക്കോട്ടെ നമുക്ക് റിച്ച് ആവണം അങ്ങന ഇങ്ങനെന്ത മൈന്ഡ് ആയതുകൊണ്ട് എല്ലാരും ഓരോ സ്ഥലത്തൊക്കെ വീട് വെച്ചൊണ്ടിരിക്കുവാ എന്താ നിന്റെ അഭിപ്രായം ഇതിനെ പറ്റി
അങ്ങനൊരു അങ്ങനെ ഒരു കാര്യത്തിനോടെ ഞാൻ ഒരിക്കലും യോജിക്കാത്ത ഒരാൾ തന്നെയാണ് അങ്ങനെ നമ്മള് നമ്മളെ കയ്യിൽ നമ്മള കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ വീട് എന്താണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമ്മള് ഒരു നമുക്ക് സമാധാനത്തോടെജീ വിക്കാൻപറ്റിയ
അതാണ്
സത്യം സത്യം സത്യം സത്യം സത്യം ഞാനും ആ മൈറ്റിന്റെ ആളാണ് എനിക്കിപ്പോ ഈ വല്യ വീട് ചെറിയ വീട് വേണന്നെന്നുല്ല വേണോന്ന്ന്നുമില്ല. നമുക്ക് നമുക്ക്സത്യ സമാധാനമായി കിടന്നുറങ്ങാൻ പറ്റിയ കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു വീടുണ്ടായി കഴിഞ്ഞാ അത് അത്തിരിം നല്ല കാര്യമാണ്. അല്ലാതെ ബാക്കിയുള്ള ഒരു തിങ്കീയുടെതിരി നമുക്ക് വലിയ വീടാണം ഒരു രണ്ട് വരി രണ്ടുപേരുണ്ടെങ്കിൽ ആ വീട്ടില് ഒരു പത്ത് റൂം ഉണ്ടാക്കണം എന്ന മൈൻഡ് ഒന്നും എന്റെ കയ്യിലില്ല. നമുക്കു ഇതേമാരി ഒരു കുഞ്ഞു വീട് നമ്മള് നമ്മള വാപ്പി ഇമ്മി നമ്മുടെ വൈഫും ഒക്കെ കൂടിയിരിക്കുന്ന ഒരു ചെറിയ വീട് എനിക്ക് ആഗ്രഹൊള്ളു ബാക്കിയുള്ളോര് വെല്യ രണ്ട് നേല വീട് ണ്ടാക്കണം വെല്യ റൂമ് ണ്ടാക്കണം റൂമിലെ- ഏ സി വെക്കണം അങ്ങൻത്തെ മെനൊന്നും ഉണ്ടായില്ല പണ്ടൊക്കെ നോക്കിക്കെ ഏ ഈ- തണുപ്പിന് വേണ്ടി ആൾക്കാര് ഓട് വീട് ഓടിട്ട വീട് അതേ മാരി ചുറ്റും കാടൊക്കെ ണ്ടായിര്ന്നേ ഇപ്പത്തെ ആൾക്കാര് ഈ കാടും എല്ലാം നശിപ്പിച്ചോണ്ട് ഫുള്ള് ചൂടാ എല്ലാ വീട്ടിലും അതോണ്ട് എല്ലാറൂമികൂടി ഏ സി ഇപ്പൊ ആൾക്കാരൊക്കെവെച്ചുകൊണ്ടിരിക്കണത് പണ്ടത്തെ വീട്ടും ഇപ്പത്തെ വീട്ടുംക്കെ അപേക്ഷിച്ച് നോക്കുമ്പോ എന്ത് മാറ്റങ്ങളാ നമ്മള ഇപ്പ വ ബ് തണുപ്പിന് വേണ്ടിട്ട് ഏ സി ഉപയോഗിക്കുന്നു. പണ്ടുള്ളവര് എ സി നമുക്ക് തണുപ്പിന് വേണ്ടീട്ട് കാടുകളിൽ നിന്നും മറ്റേ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നു. വളരെ അധികള്ള മാറ്റങ്ങളാ ഈ കാലത്ത് വന്നോണ്ടിരിക്കുന്നത് ല്ലേ. ഈ ജനറേഷനില്
തീർച്ചയായും ഞാൻ പറഞ്ഞപ്പളാണ് നമ്മക്ക് എന്റെ ഒരു അനുഭവത്തിന്ന് പറയ റിലേറ്റീവിന്റെ വീട്ടില് പരിപാടിണ്ടാനി അവ്ടെ വീട്ടിൽ ആകെ മൂന്നു പേര പക്ഷെഓലേ വീട് പർഞ്ഞ വലിയ വീട്ടിൽ എട്ട് റൂമണ്ട് ഒരു വീട്ടില് മാത്രം അങ്ങനെ ഇ ഇപൗടെ രണ്ട് രണ്ടാള് മാത്രമാണ് താമസിക്ക്ണ്ട്. ഒരു എട്ട് റൂമുള്ള ഒരു വല്യോരു വീട്ടിൽ വെറും രണ്ടാള് താമസിക്കാൻ വേണ്ടി അത്രയും പൈസ മുടെ മുടക്കി ജീവിക്കാന്ന് പറഞ്ഞാല് ഒരു വലിയൊരു മണ്ഡതരായിട്ടാണ് നിക്ക് തോന്ന്ണ്ട് നാ നമുക്ക് സമാ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റ്‌യ ബ്റോക് അങ്ങൻത്തെ വല്ല അനുഭവം ണ്ടായിട്ടുണ്ടോ
ഏഹ് എ ആ ണ്ടായിട്ട് എന്റെ ഉമ്മാന്റെ വീടിന്റെ അടുത്തായിരുന്നു ഇത് സംഭവം പിന്നെ അത് നോക്കിക്കഴിഞ്ഞാൽ അവരു അവരേ അവര് ഡോക്ടേയിസായിരുന്നു. അപ്പൊ അവരേ മക്കളും കൊറെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ആ വീട്ടിൽ റൂമ ന്ന് പറഞ്ഞ പന്ത്രണ്ട് റൂ മ ള്ളേ കാരണ അത്രയും വല്യത ഡോക്ട്ടേസിന്റെക്കേ റൂമ് നമക് വീട് നമക് അതികിം അറീണതല്ലേ. വെല്യ വീടായിരിക്കും. പക്ഷെ അവർക്ക് ഓരോ ഭാഗത്ത് പോയി പോയിട്ടപ്പ അവര് അച്ഛനും വാപ്പയും ഉമ്മീം ഇപ്പ ആ വീട്ടില് ഒറ്റക്ക രണ്ടുപേരും ഒറ്റക്ക് മാത്രേള്ളൂ ആ വലിയ വീടും അവരും പിന്നെ അവർക്ക് വേണ്ടിട്ട്ള്ളേ പണിക്കാര് നാല് പണിക്കാര് അവരേ വീട്ടിലുള്ളത്. ആ രണ്ടുപേരെ നോക്കാവേണ്ടിട്ട് ഇടയ്ക്കയിത്തൊരാള് ഇടക്കടക്ക് ഓരോ സ്ഥലത്ത് ട്രിപ്പിനൊക്കെ പോവും ഈ ഉമ്മച്ചി ആ വീട്ടില് ഒറ്റയ്ക്ക ആ ഉമ്മച്ചിക്ക് എല്പിനായിട്ട് നാല് പണിക്കാരനാണ് ആ വീട്ടില് അത്തിരിം പന്ത്രണ്ട് റൂമില്ല വീട്ടില് ആ ഉമ്മച്ചി ഒറ്റക്ക അത് ഭയങ്കര ഒരു തിങ് ചെയുമ്പോ തന്നെ വല്യോരു കാര്യമായിട്ട് തോന്നാറുണ്ട്
തീർച്ചയായും അത് വലിയൊരു മ്മളെ മലബാറ് ഏരിയകള കേരളത്തിലധികും ഇപ്പൊ നേരിട്ട് കൊണ്ട് വരുന്ന പ്രശ്നാണ് വൃദ്ധസദനങ്ങളുടെ ഒരുപാട് എണ്ണക്കെ ഒരുപാട് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കൾ ഒഴിവാക്കാണ് എല്ലാരും അങ്ങൻത്തെ ഇതിനോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല അത് വളരെ നമ്മുടെ ജീവിതത്തിലേ ഏറ്റവും അലിയ തെറ്റായിട്ടാണ് നമ്മൾ ഇത് കാണണ്ടത് പിന്നെ ഇതിനെ പറ്റി അമ്മക്ക് കൊറേ സംസാ സാരിക്കാനുണ്ട് അപ്പൊ ഇപ്പ സമയം വരുതേ നമുക്ക് ഒരുമിച്ച് പിന്നെ സംസാരി പിന്നെ വിളിച്ച് സംസാരിക്കാം. താങ്ക് യു താങ്ക് യു